പറഞ്ഞോ
ആഹ എന്തുവാർന്നു കറിടെ കാര്യം പറഞ്ഞരുന്നല്ലോ എന്തോ നല്ല കറി വെച്ചെന്നോ
ആ ഹ്അത് ഞാൻ ചിക്കൻ കിട്ടിയായിരുന്ന് അത് കറി വെ ച്ചാർന്ന അപ്പ എല്ലാവർക്കും ഇഷ്
ആണോ അപ്പ എന്തോ സ്പെഷ്യൽ വെറൈറ്റി രീതിയില തോന്ന്
വെറൈറ്റി രീതിൽ ഞാൻ ആദ്യായിട്ട ചിക്കൻ കറി വെക്കുന്നത് വെറൈറ്റി ഒന്നുഇല്ല നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ വെച്ച് ഹലോ
കേക്കാവോ
ആഹ് കേക്കാം
വറത്തരച്ചോ അതോ അല്ലാതെ നോർമൽ രീതിയാ
വറുത്തെരച്ചൊന്നില്ല നോർമൽ രീതിയിൽ വച്ചതേ ഉള്ളൂ
ആഹ് സാധാരണ ഈ ചിക്കനൊക്കെ കറി വെക്കുമ്പോ ഈ വറുത്ത് ചി ചിക്കൻ വറുത്തട്ട് വേണം നമ്മളെ കറിവെക്കാനായിട്ട് അന്നേരം വീണ്ടും ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും
ആഹ്അത് ഞാൻ വെച്ച ഇല്ലില്ല ഞാൻ വെച്ചത് എങ്ങനാന്ന് വെച്ചാ ചിക്കൻ എടുത്തിട്ട് ആതിമെനമ്മൾ മസാലപ്പൊടികളെല്ലാം ഇട്ട് പിന്നെ ഈ കൊർച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൊറച്ച് തൈരും മല്ലിയെലേം ഇട്ട് നല്ല രീതി മിക്സ് ആക്കി പ്പതീരും ഒരു മിൻറ്റും
അന്നിട്ട് ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് അന്നിട്ട് മിക്സ് ആക്കിയട്ട് അത് കുറച്ച്നേരം വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അത് വെക്കണം.
ആഹ്
റസ്റ്റ്‌ ചെയ്യാൻ വെക്കണം.
ആഹ് ഹ ഹ ഹ
എന്നിട്ട് നമ്മള് ചട്ടി എടുത്തിട്ട് അതിനാതോട്ട് എണ്ണ ഒഴിച്ചിട്ട്
മം
കടുക് വേണെങ്കി ചിലർക്ക് കടുക് പൊട്ടിക്കിന്ന ഇഷ്ട്ടല്ല ചിലർക്ക് കടുക് പൊട്ടിക്കുന്നത് ഇഷ്ട്ട. എങ്ങനാനോയ്ച്ച ഓരോര്ത്തർടെ ഇഷ് ഇഷ്ടപ്രകാരാ അന്നിട്ട് നമ്മൾ സ്പൈസസ് ഇല്ലേ നമ്മുടെ ഈ എന്തോ മസാലക്കൂട്ടെല്ലാം ഗ്രാമ്പു ഏലയ്ക്ക അതൊക്കെ അതൊക്കെ ഇടണം ഇട്ടിട്ടൊന്ന് മൂപ്പിക്കണം എന്നിട്ട് നമ്മള് ഈ സവാളയും കൊച്ചുളിംകൂടെ അരിഞ്ഞതും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം പിന്നെ കുർച്ച് ഇഞ്ചി വെളുത്തുള്ളിടെ പേസ്റ്റ് ചതച്ചതും അത് നല്ല രീതിയിലിട്ട് മിക്സ് ക്സ് ചെയ്തിട്ട് തക്കാളി അ തക്കാളി അപ്പ ഇടണ്ട എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊടികൾ. ആഹ് പറയാ പൊടികൾ സെപ്പറേറ്റ് നമ്മൾ മൂപ്പിക്കണം അനോയ്ച്ച മുളക്പൊടിയും. മല്ലിപ്പൊടിയുകൂടെ സപ്പറേറ്റ് ഇട്ട് മൂപ്പിക്കണം ആ രണ്ടും കൂടി ഇട്ട് സെപ്പറേറ്റ് മൂപ്പിക്കുകയെങ്കിൽ നമുക്കൊരു കളർ കിട്ടും.
ആഹ് ഒര് ചൊവന്ന നല്ല ഡാർക്ക് ചൊവന്ന കളറ് കിട്ടാൻ വേണ്ടിട്ടാണോ അങ്ങനെ ചെയ്യുന്നെ
ആഹ് ആഹ് മൂപ്പിച്ചിട്ട് നമ്മള് ഈ സവാളക്ക്യാത്ത്
ഉം
തട്ടികൊട്ക്കണം എന്ന്ട്ട് നല്ലാ അത് നല്ലാ രീതി മൂപ്പിക്ക്യാണം
ആഹ് ആഹ് ആഹ്
ആഹ് എന്ന്ട്ട് ഇതെല്ലാം ഇതെല്ലാം കൂട് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് ഒര് സവാളയൊക്കെ നല്ലാ രീതി വാടി കഴിഞ്ഞിട്ട് നമ്മള് ഈ ചി ക്കൻ എട്ത്ത് അതിനാകത്ത് ഇടണം പിന്നെ വെള്ളം ഒര് കൊറ റച്ച് ലേശം ഒയിക്ക്യാവോള്ള് ആഹ് ചിക്കാത്ത് തന്നെ വെള്ളം എറങ്ങും അപ്പം നമ്മള് കൊറച്ച് ലേഷം വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നല്ല രീതി അടച്ച് വെച്ച് നല്ല രീതി വേവിക്കണം പന്തറ് ചിക്കൻ ചിക്കൻ അനാത്ത്ന്ന് വെള്ളം എറങ്ങി
ഉം ഉം ഉം
പിന്നെ ആവിശ്യം ഒണ്ടെങ്കി മാ ചിക്കാൻ മേവറാ ആക്മ്പോ വെള്ള ഇല്ലെങ്കി മാത്രം അരപ്പ് വേണ്ടവർക്ക് അങ്ങനെ വെള്ളം ഒയിച്ചെടുക്ക അല്ലെങ്കി ഈ ചെലർക്ക് അരപ്പ് വേണ്ടാത്താവേരൊണ്ട് ഇച്ചിരി വയിറ്റിക്കേ റോസ്റ്റ് പോലേ എട്ക്കാ ആഗ്രഹാ അങ്ങനെയോള്ള വർക്ക് അങ്ങെനെ വെള്ളം ഒഴി ഒഴിക്കാതെ നമ്മക്ക് ആഹ് എടുക്കാം വയറ്റിങ്ങ് എട്ക്കാം പിന്നെ ലാസ്റ്റ് കൊറച്ച് മല്ലിലൊക്കെ തുവി കൊട്ത്താ നല്ലാ ടേസ്റ്റാവും ആഹ് അങ്ങനെയൊക്കെ ഞങ്ങള് ഇവടെ ചിക്കൻ കറി ഒണ്ടാക്ക്ന്നേ
ഉം ഈ ഗരം മസാലൊക്കെ നിങ്ങള് എങ്ങനാ സെപ്പറേറ്റ് എല്ലാം കൂടെ മേടിച്ച്
ആഹ് സപ്പ സപ്പേറ്റ് എല്ലാം മേടിച്ച് ഇടും സ് അങ്ങനെ ഒണ്ട് ഞാൻ പിന്നെ എനിക്ക്യാണെങ്കി ചി ഇവടെ ചിക്കൻ മസാല ഞാൻ ഇടും ഗരം മസാല ഇ ഇട്ടാലും ഞാൻ കൊറച്ച് ചിക്കൻ മസാലയും കൂടെ ഇടും
ആണോ ആഹ് വീട്ടിലൊക്കെന്ന് വെ ച്ചാ ഈ ചിക്കൻ റെഡിയാക്കാൻ നേരത്ത് വറക്കും ആദ്യം മസാലയൊക്കെ തേച്ച്ട്ട് ഒന്ന് ജെസ്റ്റ് വറ്ത്ത് എട്ക്കും ആദ്യം എതെന്തിനാന്ന് വെച്ചാ ഈ കറിക്ക്യാത്ത് ഇടാൻ നേര ത്ത് കറി വെച്ച് കഴിഞ്ഞാൽ അത് പൊടിയത്തില്ല. ആ പീസോടെ ക ഴിക്കേം ചെയ്യും കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ ഈ ഗ്രാമ്പൂ, കറ്കപ്പെട്ട അങ്ങന ത്തെ ഐറ്റംസ് ഒണ്ടല്ലോ ഏലക്ക്യ അതൊക്കെ ആദ്യമേ കൊറച്ചല്ലാതെ തന്നെ പൊടിക്ക്യാതെ തന്നെ ഈ ഈ ഉള്ളിയൊക്കെ വാട്ടാൻ നേരത്ത് അതിനാത്തിട്ട് ഒന്ന് വാട്ടി ഇങ്ങനെ എടുക്കും അയിന്റെ കൂട്ടത്തില് ഇടും അതാമ്പോ ഒര് പ്രത്യേക സ്മെല്ലും കൂടെ വരും അതിന് ആഹ് എന്നിട്ട് പിന്നെ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് ചിക്കൻ ഈ വറ്ത്തതും കൂടെ ചേർത്തങ്ങ് വേവിച്ചെട്ക്ക ത്തെ ഒള്ള്. അന്നേരം പിന്നെ ശകലം വെള്ളം ഒഴിക്കണം. കാരണം നമ്മള് ഈ ചിക്കൻ വറക്ക്ന്നത്കൊണ്ട് ഈ ഇതിനാകത്ത് ഡ്രൈ ആയി പോവാന്നല്ലോ മറ്റേന്ന് പറഞ്ഞാ ത്തങ്ങനെ വെക്കാൻ നേരത്ത് ആ ചിക്കനകത്തൊള്ളെ വെള്ളം ഇങ്ങനെ എറങ്ങും അന്നേരം നേരത്തെ പറഞ്ഞത് പോലെ ശെരിയാ വെള്ളം കൊറച്ച് വെച്ചാ മതി. ഇതിന് ഇച്ചിരി വെള്ളം ചേർക്കേണ്ടി വെരും. എന്നും പറഞ്ഞ് ഒരുപാട് ചേർത്താ ടേസ്റ്റ് പോകും. അതിനൊള്ള
ആഹ്
അതിനൊള്ള അനുസരിചൊള്ള മീഡിയം ലെവല് ഒഴിക്കണം.
ആഹ്
ഉം പിന്നെ ഈ ചിക്കൻ വെച്ച്ട്ട് വേറെ എന്തെങ്കിലൊക്കെ ചെയ്ത് നോക്കിട്ടുണ്ടോ ഈ ബി രിയാണിയോ
ഇല്ല ഞാനിതുവരെ അതൊന്നും ഇല്ല ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ലാ. ചെയ്യണം എ ന്തെങ്കിലൊക്കെ നമ്മള് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് അങ്ങനെ വല്ല്യായ്ട്ട് അറിയത്തൊന്നുല്ലാ പിന്നെ നമ്മള് ഈ യൂട്യൂബാക്കെ ഒണ്ടായോണ്ട് അതൊക്കെ നോക്കി ഒരോന്ന് ചെയ്ത് പോന്ന്. പിന്നെ നമ്മളായിട്ട് സ്വന്തായിട്ട് എന്തേലും പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യും. ഇപ്പം നമ്മള് പഠിച്ച് പഠിച്ച് വര്ന്നേ ഒള്ളൂ. ഞാനൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ലാ ഇപ്പം ഓരോന്ന് പഠിച്ച് പഠിച്ച് വര്ന്നേ ഒള്ള്
ഉം ഞാനൊക്കെയാണെങ്കി യൂട്യൂബ് നോക്കിയ എന്തെങ്കിലൊക്കെ ചെയ്യുന്നത്. യൂട്യൂബ് നോക്കി ഇഷ്ടം പോലെ ഇതൊക്കെ കാണി കാണുമല്ലോ ഈ ഇൻസ്റ്റഗ്രാമിലും കേട്ടൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കാണും ഞാൻ അതുപരെ നോക്കിയാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്യാറുണ്ട്. ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനത്തെക്കെ ഐറ്റംസൊക്കെ
ഞങ്ങടെ അച്ഛനാണെങ്കി ഒരു സാധനം ഉണ്ടാക്കും. ചിക്കൻ ചുക്കാന്ന് പറഞ്ഞത്. അത് നമ്മള്ല്ലെ സാധാരണ നമ്മള്ല്ലെ ബജ്ജി ഉണ്ടാക്കുന്നലെ ചിക്കൻ എടുത്തിട്ട് നമ്മള്ല്ലെ കടലമാവിനാത്ത് കടലമാവ മുളകൊടിയൊക്കെ ഇട്ട് നല്ല രീതില് വെള്ളൊ കൊഴച്ച് നല്ല രീതീല് മിക്സെയ്തെടുക്കണം
ആഹ് ആഹ്
ഉപ്പും ആഹ് എന്നിട്ട് നമ്മളിത് മുക്കി എണ്ണലിട്ട് പൊരിക്കണം.
ആഹ് ആഹ് ആഹ്
ആഹ് അത് നല്ല അത് നല്ല ടേസ്റ്റ്ണ്ട്. നമ്മള് സാധാരണ ചിക്കൻ പൊരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റാ ഇത്‌ കഴിക്കുമ്പം.
ആ ആഹ് സംഭവം നല്ലയാന്ന് തോന്നുന്നു. കാരണം അത് ഈ ഹോട്ടലിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ കൂടുതലും കഴിച്ചിട്ടുള്ളത് ചിക്കൻ ചുക്കേ എന്ന് പറയുന്നത്
ആഹ് ആഹ് അവിടെ ഹോട്ടലേ കിട്ടുന്നില്ലോ ഹോട്ടലൊക്കെ നമ്മള് അവര് ഓരോന്ന് ഉണ്ടകുന്നലേ ഓന്തേഇത് നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന ഹോട്ടിൽ ഉണ്ടാക്കുന്നതിനരിക്കും ടേസ്റ്റ് കൂടല് അത് വേറെ കാര്യം അവര ഓരോ പൊടിക്കൈകളൊക്കെ ചേർത്തായിരിക്കും ഓരോന്ന് ഉണ്ടാക്കുന്നെ
ആഹ്
സാധാരണ നമ്മുടെ വീട്ടില് ഒണ് വീട്ടിലുള്ള സാധനങ്ങങ്ങള് വെച്ചല്ലേ ഉണ്ടാക്കുന്നെ
അന്നന്നന്നാന്ന്
ഉം അപ്പൊ ആയിന്റെ ടേസ്റ്റ് കുറഞ്ഞു നിക്കും
ഉം പിന്നെ ഈ ഹോട്ടലിലൊക്കെ ആന്നെങ്കിൽ പിന്നെ ഈഈ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊ കെഈ അജ്നോ മോട്ടോയും അതും ഇതൊക്കെ ചേർക്കാറുണ്ടല്ലോ അതാ ആ ഒരു ടേസ്റ്റിനകത്തും വ്യത്യാസം വരും പക്ഷെ നമ്മളെ വീട് വീട്ടിലുണ്ടാകുന്ന വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓഹ് അവിത്തെ ഹോ ട്ടല്ലേ ടേസ്റ്റ് കിട്ടിയില്ല എന്തുകൊണ്ടാ അത് കിട്ടന്ന് വിചാരിക്കും കാരണം അത് കെമിക്കലും അതും ഇതും എല്ലാം കൂടൊക്കെ ചേർത്ത് റെഡിയാക്കുന്ന ആന്ന്. ആഹ്
ആഹ് ആഹ്
അങ്ങനെ എനിക്കാന്നെങ്കിൽ ഒരു മന്തി ഒന്ന് റെഡിയ ആക്കി നോക്കണോന്നുന്നു ഉണ്ടായിരുന്നു ഈ ചിക്കൻ വെച്ചിട്ടേ
ആഹാ
കണം ഈ ഇത് കഴിക്കാൻ നേരത്തും പിന്നെ ഈ വീഡിയോസും മന്തി ഉണ്ടാക്കുന്ന വീ ഡിയൊസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം
ആഹ് അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യ ഉള്ളൂ
ഉം ഉം അതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണോന്ന പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന മജ്ബൂസ്ന്ന് പറയുന്നൊരു സാനഉണ്ട്
ആഹ് ആഹ്
അതും അത് സംഭവം നല്ല ടേസ്റ്റ അതി ചിക്കൻ വെച്ചിട്ടും ഒക്കെ റെഡിയ ആക്കുന്നത് പ്രത്യേക കുക്കറുണ്ട് അതിന് ഈ മജുബു സ് റെഡി ആക്കുന്ന അതുവെച്ചിട്ടാണ് ആയി അവര് ഇവിടൊക്കെ ഇത് കുക്കർ ബിരിയാണിന്നൊക്കെ ക്കെ ചില പേരുകളിലോക്കെ അറിയപ്പെടും പക്ഷെ ഇത് മജി പുസ്തം എന്ന് പറഞ്ഞാൽ അതെ രീതിയിലല്ല കു കുക്കർ ബിരിയാണിന്നക്ക ആല്ലാ ഉണ്ടാക്കുന്നത് വേറെ രീതിയാണ് സംഭവം കൊള്ളാം നല്ല നല്ല ടേസ്റ്റാ അത് കഴിക്കാനായിട്ടൊക്കെ
ആഹ് ഹ
ഉം ഉം അങ്ങനെ വല്ലോം ട്രൈ ചെയ്ത് നോക്കിട്ടുണ്ടോ.
ഏയ് ഇല്ലില്ല ഇതുപോലെ അങ്ങനൊന്നും ട്രൈയ്യ്ചെയിതിടില്ല എന്തലൊക്കെ നോ ക്കണം എനിക്കീ അരി കറക്റ്റ് അരി എത്ര ഇടണം അങ്ങനൊന്നും അറിയത്തില്ല നമുക്ക് സാധാരണ ചോറുന്നപോലല്ലല്ലോ ഇതിനൊക്കെ കറ റ്റരിയൊക്കിട്ട് അളവ്ട്ടാലല്ലെ.
ആന്നന്നന്ന് അതിന് അതിനസരിച്ചുള്ള പാക
വെള്ളം ആഹ് വെള്ളം ഒഴിക്കണം. അന്നാലെല്ലെ റെഡി ആകത്തുള്ളൂ അതൊന്നും എനിക്ക് അതിനെപ്പറ്റിഒന്നും എനിക്ക് അറിയത്തില്ല ഞാൻ അതോണ്ട് ഇത് ഇതൊന്നും. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നോക്കണം വല്ലപ്പ അതൊക്കെ നോക്കണം.
ഉം നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കാണാൻ നേരത്ത് നമുക്ക് ഈ ചെയ്യാനായിട്ടൊക്കെ ഇൺ. ട്രസ്റ്റ് തോന്ന്ന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ. അങ്ങനെ വിജാരിക്കും ചെയ്ത് നോക്കണോന്ന് വിജാരിക്കും ഞാ ഈ എടക്ക് ചിക്കൻ കറിയൊക്കെ വെച്ചായിരുന്നു
ആഹ്.
ഇപ്പൊ ഈ നിങ്ങള് പറഞ്ഞ പോലെ ഒന്ന് വെച്ച് നോക്കണം ഈ ഈ. ഈ വറക്കാതെ ഈ ഇങ്ങനെ ചെയ്യുന്ന് പറഞ്ഞായിരുന്നല്ലോ.
ആ വർത്താലെന്ത് വറർത്താൽ നമ്മളെ ചിക്കൻ ഒരു. ഇതായിട്ട് കിട്ടും ച് ഉടയാതെ. നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. അയ്നെക്കാളും ഇങ്ങനെ ചെയ്താലും നല്ലയാ ആ പ പലയിടത്തും പല രീതിയിലെല്ലെ ഉണ്ടാക്കുന്നെ എന്റമ്മയൊക്കെ ഇങ്ങനെ വർ ട്ടാ ഉണ്ടാക്കുന്നത് ട്ടോ ഞാൻ അങ്ങനെ പണ്ടതിൽ അങ്ങനെ കാണൊള്ളു. ഇപ്പൊ ഞാ പിന്നെ ഒരു എളുപ്പപണിക്ക് ഇങ്ങനെ ചെയ്യുന്നു പക്ഷെ. നല്ല ടേസ്റ്റുണ്ട് അഹ് സംഭവം.
ആണോ ആ എങ്കി എങ്കി എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതരെ. ഉം അന്നേരം ഈ തക്കാളിയൊക്കെ ലാസ്റ്റാ ചേർക്കുന്ന്ല്ലേ.
തക്കാളിയൊക്കെ ലാസ്റ്റ് ഇടുമ്പൊ ഒരു. ഫാ ഈ ഭംഗിക്ക് വേണ്ടിന് പൊർത്തിട്ട് കൊടുക്കണം അപ്പൊ ഒരു അത് ന്റെ. എന്നിട്ട് അതി അടച്ച് വെച്ച് വേവിക്കണം അപ്പ അന്റെ സത്ത്ങ്ങ് താഴോട്ട് എറങ്ങിക്കോളും.
ആഹ് ഹ് അഹ് ഹ്
ക്കാളി അല്ലാതെ സവാ സവാളെല്ലാം വാടിക്കഴിയുമ്പം ഈ ത ക്കാളിട്ട് വയറ്റിയാലും കൊഴപ്പൊന്നുല്ലട്ടോ അല്ലെങ്കി തക്കാളിൻറെ പേസ്റ്റ്. റ്റ് അരച്ച് ചേർത്താലും പ്രശ്നൊന്നുല്ല. അട്ച്ചന്റെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട്. ഒടിച്ചാലും പ്രശ്നമൊന്നുല്ല ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുഇല്ല.
ഉം ഉം ഉം.
ആ തക്കാളി ആവുമ്പോ തക്കാളി വേണ ന്നൊള്ളുട്ടോ പിന്നെ നമ്മള്. ഏന് അർപ്പിനായി ഈ. ചിക്കനൊപ്പ തൈര് ചേർക്കുവാങ്കി തക്കാളി ചേർക്കണ്ട അ ചേർക്കാന്ന് ചേർക്കണോന്ന് എനിക്കറിയത്തില്ല. കാരണം പുളി ഓൾറെഡി കിട്ടുന്നുണ്ടല്ലോ.
ഓഹ് ഹ ഓഹ ഹ.
തൈര് ചേർക്കാതെ നമുക്ക് പെരട്ടി വെക്കാം ചിക്കൻ കെട്ടോ.
ആഹ് എന്തായാലും ഞാൻ അതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് ഞാൻ നോക്കുന്നുണ്ട് അപ്പം ശെരി. ശെരി എന്നാ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ പറയാം.
ആഹ്.
ശെരി എന്നാ.